ആഹ്
ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
ഉം പിന്നെ എന്തോണ്ട്
ആഹ് ക്കെന്നങ്കിലെ ഓഹ് ഫുഡൊക്കെ കഴിച്ചു
എന്തുവാരുന്നു ഇന്ന് കറികളൊക്കെ കറികളൊക്കെ എന്തുവാരുന്നു
ഇന്ന് ചിക്കൻ കറി പിന്നെ ചെറുപയറ് ഉപ്പേരി
ആഹ് പിന്നെ അവിടെ അവിടെ മീനൊക്കെ കിട്ടുന്നുണ്ടോ?
മീന് കിട്ടുന്നുണ്ടോ ചോദിച്ച ഞങ്ങള് എല്ലാം വാങ്ങാറില്ല ഇപ്പൊ എന്താ കൊളിങ്ങിന്റെ പ്രശ്നല്ലേ അപ്പം പയേ മീനല്ലേക്കാരം
ആഹ് ആഹ്
പിന്നെങ്ങെനെ അവിടെ കാലാവസ്ഥാെക്കെങ്ങെനെണ്ട്
കാലാവസ്ഥ ഒന്നും പറയണ്ട ഇവിടെ നല്ല മഴയാര്ന്ന്
ആഹ്
എന്നും മയേന്നെ
ഇല്ല എന്നും മഴയല്ല കഴിഞ്ഞ രണ്ടൂസാെക്കെ നല്ല വെയ്ലാര്ന്നു രണ്ടല്ല ഒരാഴ്ച് ക്കേയ്ട്ട് നല്ല വെയ്ലാര്ന്നു പഷ് ഷേ ഇന്ന് രാവിലെ തൊടങ്ങിയ മഴ ഇപ്പൊ നല്ല മഴയാര്ന്നു മഴ പെയ്ത് മഞ്ഞിങ്ങെനെ എറെങ്ങി ഇങ്ങെനെ നിയ്ക്കുവാ
ഓഹ് അത്രക്കൊക്കെ മഴെയ്തോ വെടെന്നാല് പെയ്തീല്ലാ ഇതുവരെ പെയ്തില്ല ഇപ്പാെങ്ങെനെ ചെർതായിട്ടൊന്നു മൂടല് വെന്ന്ട്ടൊള്ളു ഇന്ന് ഇന്നെലെ നല്ല മയേനി ആഹ് ഇന്നങ്ങനെ മയേന്നുല്ലാ
ഇന്നലെ മഴെയാര്ന്നോ
ആഹ് ആഹ് ന്നെലെ നല്ല മയേനി
ആഹ് ഇവിടെ ഇന്നെലെ മഴെയൊന്നു ഇല്ലായ്ര്ന്നു പക്ഷെ ഇന്ന്പ്പം നല്ല മഴയാ നിങ്ങ ക്കവ്ടെ വെള്ളാെ ഒക്കെ കേറ്ന്ന സ്ഥലവാണോ
വെള്ളം കേറാറൊന്നുല്ല പഷെ ചുറ്റുവട്ടം ഫുള്ളായിട്ട് വെള്ളം കേറും
ഓഹ് നിങ്ങടെ വീട്ടില് കേറത്തില്ലല്ലേ
ആഹ് അങ്ങെളെ വീട്ടില്ർഞ്ഞാ ഞങ്ങെളെ ഈ പ്രദേശ്ത്ത്ക്ക് വെല്ലാതെ കേറൂലാ ഷെ ചുറ്റുഭാഗത്തില്ലേല്ലെല്ലാ ഭാഗും വെള്ളം നല്ലാം കേർണതും പിന്നെങ്ങെനെ ആഹ് അങ്ങൻത്തെ സ്ഥലാണ് ആഹ് ഉരുൾപൊട്ടലില്ലേന്യോ വയനാട്ട്ല് ആഹ് അന്നൊക്കെ ഞങ്ങളെതികൂടെക്കെ ബോഡി ഒൽച്ചാേയെ എങ്ങെനെ
ഒയ്യോ
ആഹ് ആ സ്ഥലാ
ഓഫ് ഓഹ് അതൊന്നും പറയാതിരിക്ക്ന്നാ എന്റെ ദൈവമേ ഇപ്പഴും ആലോയ്ക്കുമ്പം പേടിം വെശമാെല്ലേ അതൊക്ക
ആഹ്
അന്ഭവിച്ചവർക്കേ അറിയത്താെള്ളൂ
ഓരോ മയക്കാലം വര്മ്പളും അതാ ഒർമ്മ വെരാ
ശെരിയാ ഞങ്ങക്ക് ഇവിടെ അങ്ങനെ പ്രശ് പശ്നാെന്നുവില്ലാ
ഏഹ്
പിന്നെന്താ മഴ പെയ്ത് കഴ്യ്മ്പയേ കരണ്ടൊന്നും അങ്ങെനെ കാണത്തില്ല അങ്ങെനെ ഒള്ളാെരു വിഷയമേ ഒള്ളു
ഉം കരണ്ട് പിന്നെ എല്ലോട്ത്ത്ള്ള
അഹ് ഹാ
രുമ്മേ മരം പെയ്യെണം പോവാ ഞാനില്ലാേര്ത്ത്ന്റെ പ്രശ്നാ കര്ണ്ടാേക്കും ന്നാലും ഇപ്പൊ കൊറേ കൊറെവ്ണ്ട്ലേ പിൻ ഞ് കെര്ണ്ട് പോയാലും ബേം വെരും ങ്ങെനെങ്കിലും ആൾക്കാരപ്പോത്തിന് കെ എസ് ഇ ബിക്ക് വിള്ക്കല്ലേ
അ ഹ ഹാ ഇവ്ടേം അതു പോലാ
ഉം കര്ണ്ട് പോയാ അപ്പം കെ എസി ബിക്ക് വിൾക്കും അതെ ഏഹ് അയ പിന്നെന്താ ജോലി എൻ ഓഹ് രണ്ടുട്ട്യെള്
സ്കൂളി പാേയോ?
ആഹ് ഒരാള് എൽ കെ ജീല് ഒരാള് ഒന്നെര വെയെസ്സ്
ഒന്നെര വെയസ്സോ ഉം കുഞ്ഞ് എന്നിട്ടെന്ത് ഒറക്കവാന്നോ?
അയ്നെ ഒറെക്കിയോണ്ടിരിക്കാ
ഉം നമ്മെ ഇളേ മോ മൂത്താള് പഠിച്ചോളുവോ? എൽ കെ ജി പഠിക്കുന്നെന്ന് പറഞ്ഞേ എൽ കെ ജി പഠിക്കുന്നെന്ന് പറഞ്ഞ ആള് പഠിച്ചോളുവോ?
എന്ന് തൊടങ്ങീട്ടല്ലേള്ളൂ.
ആഹ് അക്ഷരൊക്കെ അറിയാമോ?
അക്ഷരം ആഹ് അത്യാവശ്യോക്കെ അറിയാരുന്നു.
ആഹ് ആഹ്
അക്ഷരല്ലല്ലോ ഫസ്റ്റ് പഠിപ്പിക്കണത്. ലൈൻ ഒക്കെല്ലേ സ്ട്രയ്റ്റ് ലൈൻ സ്റ്റാൻഡിങ് ലൈൻ അല്ലാണ്ടെക്കെ. അതൊക്കെ തൊടങ്ങിയിട്ടുള്ളൂ ഇതുവെരെ ഇവൽക്കെന്തെക്കെയോ ആക്ടിവിറ്റിയെക്കെയുണ്ട്.
ഓഹോ
ഫുള്ള് മോണ്ടിസോറി ലെവലല്ലേ അപ്പ എല്ലാ എല്ലാർക്കും സ്കൂളും എൽ കെ ജി പഠിപ്പിക്കണത് ആഹ് ആദ്യത്തെപ്പോലെ നമ്മെളെക്കെ കാലത്തിലെക്കെ നേരെ എ ബി സി ഡി പഠിപ്പിക്കയെല്ലാ.
ഫസ്റ്റ് ആക്റ്റിവിറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഓരോ ലൈന്. സ്റ്റാൻഡിങ് സ്ലീപ്പിങ്ന്നെക്കെ പറഞ്ഞ് കൊറെ. ലൈന് പഠിപ്പിക്കും പിന്നെയാണ് എ ബി സി ഡി അത് ഫസ്റ്റ് എ ബി സി ഡി ഒന്നില്ല ഞങ്ങെളെ ബുക്കില്. ഫസ്റ്റ് വെരുന്നത് എം എന്ന ലെറ്ററാ എമ്മ് എന്ന ലെറ്ററാ.
എമ്മോ ആഹാ ആഹ്
കുട്ട്യാക്ക് എതാൻ വേണ്ടിയിട്ടാ തോന്നുണ്ട്.
ആഹ് എമ്മ് ലൈൻ വെച്ചിട്ട് എഴുതാൻ എളുപ്പവാണല്ലോ അതുകൊണ്ടാരിക്കും.
ആഹ് എം എൻ ബി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഏഹ് വെരുന്നേ.
ആഹ് ആഹ് ആഹ് അപ്പ അത് ഏത് സിലബെസ്സാപ്പോ
സിലബെസ് എ അങ്ങനെക്കെ പറയാം സി ബി എസ് എഴുതന്. സി ബി എസ്സ് ആണോ ആഹ് ബുക്ക് എ ബി സി എന്നൊരു ബുക്കാണ്
ഓഹ്
ഇപ്പൊ ഇന് ഒരു വിധൊക്കെ അങ്ങനെ മോണ്ടി റി ലെവലിലാണ് വരുന്നത് എൽ കെ ജി മോണ്ടി സോറി പറ മനസ്സിലായില്ലേ
ആഹ് മനസ്സിലായി മൊബൈലിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പ എപ്പോഴും അതല്ലേ ഉള്ളൂ മണ്ടീവറി ടീച്ചർ ആവാനെ കൊടെയിനിങ്ങും
അതന്നെ ഇപ്പൊ മോണ്ടിസോറി ലെവലിലാണ് ഏഹ് ഏകദേശം എല്ലായിടത്തും എൽ കെ ജി വരുന്നത് നമ്മൾ ഫസ്റ്റ് ഒക്കെ എ ബി സി നല്ലെ പഠിപ്പിക്കണേ
ആഹ്
ഇവർക്ക് ഫസ്റ്റ് സൗണ്ടുക പഠിപ്പിക്ക എം ഉം അങ്ങനെ എന്ത സൗണ്ട് അങ്ങനെ ഓരോന്നിന്റെ സൗണ്ട് ആയിട്ടാണ് പഠിപ്പിക്കുക
അപ്പൊ പിള്ളേർക്കൊ ഒരു എഴുതാനാന്നെങ്കിലും ഇത് വെച്ചിട്ട് എങ്ങനെ സ്വന്തമായിട്ട് എഴുതാനെ കൊണ്ടുള്ള ഒരു കഴിവ് കിട്ടും ആഹ് അക്ഷരം എന്തിനാണ് ഉപയോഗിക്കുന്നെന്നുള്ളത് ആഹ് സ്പോക്കൺ ഇംഗ്ലീഷ് പോലെ പഠിപ്പിക്കോ
ആഹ് അതാവും അങ്ങനെയ തോന്നന്ന് അറി നമ്മൾത് പഠിച്ചു തരുന്നല്ലേള്ളൂ
സദ്യം നമ്മളക്കെ പഠിച്ച സയത്ത് എനിക്ക് തന്നൂന്നാം ക്ലാസ് കിട്ടായിരുന്നു തന്ന ഇംഗ്ലീഷ തന്നെ പഠുന്നതെന്ന് തന്നും
ആഹ് ഞാനൊക്കെ അന്ന് ആഹ് രണ്ടാം ക്ലാസ്ന്നാ എ ബിസി പഠിക്കണേ
ആഹ് അതാ പറഞ്ഞെ ഇപ്പഴത്തെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അപ്പം അങ്കംവാടീലൊന്നും വിട്ടില്ലാരുന്നോ?
അംഗലവാടി പോയിന്നു പക്ഷെ സ്ഥിരായിട്ടൊന്നും അംഗലവാടി പോവാറില്ല
ഓ
ആഹ് കൊറച്ചു ബുദ്ധിമുട്ടാ ചെറിയ കുട്ടിയല്ലേനു അപ്പം ഉം ഓ നെ ചെറുത് അപ്പം പിന്നെ എനിക്ക് കൈയണം നേരത്തെ ഞാൻ പോവാ അങ്കലവാടിക്കിടാറുള്ളേനി
ഉം ഉം ആഹ്
അപ്പപ്പിന്നെ പ്പൊല്ല
ആഹ് പോയിക്കോളും
നിങ്ങക്ക് കുട്ടിയോള്
ആഹ് എനിക്കും ഒണ്ട് രണ്ടു പേര് ഒരാള് യു കെ ജി ഒരാള് അഞ്ചാം ക്ലാസ്സില്
ആഹ് അപ്പൊ യു കെ ജി യും ഫസ്റ്റ് എ ബി സി ഡിയാണോ ങ്ങക്കൊക്കെ വന്നേ
ആഹ് യു കെ ജി നമ്മള് കഴിഞ്ഞ വർഷം എൽ കെ ജി ആഹ് എൽ കെ ജി നമുക്ക് ആദ്യം ഇങ്ങനെ ലൈനൊക്കെ പഠിപ്പിക്കും അങ്ങനെ ചെറിയ ലൈനൊക്കെ പഠിപ്പിക്കും ആഹ് പിന്നെ നേരെ നമ്മള് എ ബി സി ഡി യിലോട്ടാ തുടങ്ങുന്നേ
എൻ്റെ ഇപ്രാവശ്യം മുതലാ തോന്നുന്നുണ്ട് ട്ടോ മോണ്ടിസോറി ലെവല് വന്നത്
ആഹ്
ആഹ് ബുക്കൊക്കെ മാറിയതാ വരുത്ത്
ഓ ആ അവര് ഓരോ സ്കൂളുകാര് പോയി എടുക്കുന്ന ബുക്ക് പോലിരിക്കും
ആഹ് അതാ ആഹ് ഇപ്രാവശ്യം ഇത് മാറീന് സിലബസ് ഓരു പറഞ്ഞു സിലബസ്സൊക്കെ മാറിയതാണ്
ഓഹ് ആഹ് ഇവിടെയും ഈ പ്രാവശ്യം ഇവരുടേതും ബു ബുക്കൊക്കെ മാ പുസ്തകൊക്കെ മാറി കഴി കഴിഞ്ഞ പ്രാവശ്യം കൊറച്ചു ബുദ്ധിമുട്ടായിരുന്നു യു കെ ജി ക്കാർക്ക്
ആഹ്
അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം ടീച്ചർമാരൊക്കെ പോയി സെലക്ട് ചെയ്ത് അവർക്ക് ആവശ്യ ത്തിന് പഠിക്കാനുള്ളതൊണ്ട് താനും എന്നാ ഒരുപാട് ലോഡായിട്ട് ഒള്ളതല്ല ഈ പ്രാവശ്യത്തെ പുസ്തകം എടുത്തേനു
അതന്നെ ഇങ്ങനെ ഇവിടേം ബുക്ക് നല്ല കൊറവാ മൂന്ന് ബുക്കൊ ക്കെ ഒരു ഒരു ഇതിലുള്ളൂ ഒരു പാർട്ടില് മറ്റേന്ന് പറയുമ്പോ കൊറേ ആ ആ ആഹ് ഒരു ടേമില് മൂന്നെണ്ണം വരണേള്ളൂ മൂന്നെണ്ണം മൂന്നെണ്ണായില് അതിലൊന്ന് ആക്ടിവിറ്റി ആണ് എന്താണ് ആ രണ്ടെണ്ണം ശരിക്കിന് വരുന്നുള്ളൂ ഒന്നും രണ്ടെണ്ണം ആക്ടിവിറ്റി ആയി പോവുവാണ് ഒരേ ഇതിൻ്റെ തന്നെ ആക്ടിവിറ്റ് റ്റി ചെയ്യാണ്ട് പിന്നെള്ളത് മദ്രസ് പഠനാണ് അതന്നെ അയ്ക്ക് പടൂലല്ലോ
ആഹ്
അത് പിന്നെ
പിന്നെ മലയാളം ഇംഗ്ലീഷ് മാത്സ് അങ്ങനെ
ആ മാത്സ് പിന്നെ വരണത് രണ്ടാം പോർഷനിലായിട്ടാ തോന്നുന്നുണ്ട് മാത്സ് വരുന്നത്
ഓ ആഹ് ഇവർക്ക് ആദ്യത്തെ ടേമി തന്നെ മൂന്നും ഒണ്ട് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഈ വി എസും ഒണ്ടായിരുന്നു
ആഹ് അതൊന്നുമില്ല അതൊക്കെ ലാസ്റ്റാ
ആഹ് എൽ കെ ജീലെ കാര്യാ ഞാൻ പറഞ്ഞേ
എൽ കെ ജി തന്നെ എൽ കെ ജി തന്നെ ഞാമ്പറഞ്ഞത് അങ്ങനെയാണ് ഇപ്പ വരുന്ന ഇവിടെ
ആഹ് ഓ
മൂന്ന് ടേമ് പിന്നെ രണ്ടാമത്തെ ടേമിലെക്കെണ് കുറച്ചും കൂടി വരുന്നത്
ആഹ്
ന്നാമത്തെടേമ് ഇപ്പൊകുട്ടിയാളെ ഇത് കൊറക്കാണ് കൊറെ പഠിപ്പിക്കാല്ലതേ ആഹ് നല്ലത് ആഹ് അതന്നെ
കുഞ്ഞ് നല്ല വഴക്കാന്ന് തോന്നുന്നല്ലോ
അതൊരു ഷൂ കൊണ്ടന്നന്നാഅഹ് ഇട്ടേരാം വാണ്ടിട്ടാ
ഓഹ് മോളെ പഠിപ്പിക്കാൻ സമ്മതിക്ക്യോ അതോ വഴക്കാന്നോ
ഒരു ബുക്കും പെന്നു ഇടുത്താണ്ട് ഒരു മുലക്കല് ആക്കി കൊടുക്കുംല്ല കളി തൊപ്പു ഇവം കൊടുക്കും പിന്നൊക്കെ കഴിഞ്ഞിട്ടാകെ പ്പൊ വലിച്ചിട്ണതും ഇട്ത്തക്കാല്ലേ നേരേണ്ടാവുള്ളൂ ഒറങ്ങി രണ്ടാളും ഒറങ്ങി കഴിഞ്ഞാ പിന്നാ
സമാധാനാ ഉം പിന്നെ വേറെജോലിക്കെന്തേലും പോയിക്കൊണ്ടിരുന്നയാണോ
ഇല്ലല്ല ഇതുവരെ പോയില്ല ആഹ് പഠിപ്പ് കഴിഞ്ഞു
കല്ല്യാണം കഴിഞ് എല്ലാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ
ആഹ്
തയ്‌ക്യൂ
തയ്ക്കലങ്ങനെയൊന്നുല്ല പക്ഷെ നല്ല ആഗ്രഹാണ് ഞാന് ന്റെതായ രീതിയില് ചെറുതായിട്ട് മൊ മോൾക്കൊക്കടിച്ചൊടുക്കുന്നല്ലാതെ
മിഷനുണ്ടോ ഉം ആഹ് എപ്പഴും ഒരു മിഷൻ വേണം നമ്മക്ക് വീട്ടില്
ആഹ് അങ്ങൻത്തെ കഴിയോ മ്മളേ ആവശ്യത്തിനില്ലതൊക്കെ പിന്നെ നമ്മക്കൊരൂ ആഗ്രഹംണ്ടാവല്ലോ ഇങ്ങനെ അടി ക്കണംന്ന് അതൊക്കൊന്ന് നോ ക്ക പ്രശ്നല്ലാതെ അടിക്കും ഇന്നാലും ടൈമില്ലാ അതാ
ആഹ് അച് അല്ല ചെറിയ പാവാടെക്കെ തയ്ക്കോ അങ്ങനെക്കെ
ആഹ് അതൊക്കെ തയ്ക്കും അത് തയ്ക്കും ഞാന് പാവാടാ പിന്നെ കുട്ടിക്ക് ഓക്ക് ഉട് ഒഹ് കുപ്പായല്ലേ ബ്ലൗസ് ആഹ് ആമോഡലൊക്കെ
അഹാ അതൊക്കെ അറിയാമോ
അത് യൂട്യൂബ് ഇപ്പൊഫുള്ള് യൂട്യൂബല്ലേ ഓലളവ് പറഞ്ഞാലും പിന്നെ ചവിട്ടലറിയാ
ആഹ്
റ്റിനു ആണ് മറ്റേ കരൻ്റിന്
ആഹ് അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല ആഹ്
മറ്റതു അറിയാട്ടോ മറ്റതു അറിയാ ചെറുപ്പംതൊ ഇപ്പന്റെ വീട്ടിലായാലും ഇവിടായാ രണ്ടോട്ത്തും മെഷീണ്ട് പ്പംപിന്നെ വേടിക്കാല്ലല്ല ചെറ്പ്പം തൊട്ടേ അത് പടിച്ച്ണ് അല്ലാതെ അയ്നായിട്ട് പോയിട്ടൊന്നുല്ല ഒക്കെ യൂട്യൂബില് നോക്കി ഓരോരുത്തര് ചെയ്യ്ണത് കണ്ടും പട്ച്ചോളും കറക്റ്റ് അളവൊന്നറിയൊന്നുല്ല ആ കയ് കുയിന്റെ പ്രശ്നണ്ടോ
ആഹ് അത് അമ്മക്കൊരു ബുദ്ധിമുട്ടാ
ആഹ്
ഉം അന്നാ ശരി
ആഹ്